ഹലോ.....
ആ...
ഉം........ നല്ല വിശേഷം.
ഉം ഇജ് മറ്റേ എതിന് കോഴ്സ് പഠിച്ചാന്
ആ....
അല്ല അയിന് അ അയിനന്നല്ലേ പോയിന്നത്
ഞാന് ന്റെ കസിന്റെപ്പം പോയി കൊടുത്ത്ക്കേന്
അ പോയി കൊടുത്തതേലെ അനക്ക് പഠിച്ചാനല്ലെ
അ..
അനക്ക് പഠിക്കാൻ പോയതണതും ആ.. ഓക്ക് ഇന്ത പറയാ ഒരൂ.. ഡ മ്മായിനിന്നൊട്ക്കാൻ പോയ്തേനോ
ആ.. ഡെമോയി നിന്നൊട്ക്കാൻ പോയ്തേനു
അ ഓളെവ്ടെ പഠിക്കിണേ
ഓള് പെരിന്തൽമണ്ണ
ഉം മ് കഴിഞ്ഞോ
ആ.. കഴിഞ് അത് പത്തീസത്തെ കോഴ്സേനി
അ അടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെണ്ടോ
മ് അ അല്ല ഞമ്മക്കിനി പഠഞ്ഞിട്ടില്ലെങ്കി പഠിയിണ വരെ നിക്കാ..
അ... ഈ പത്തീസത്തിന് ഫീസൊക്കല്ലേ
ആ.. ണ്ട് ഇരുപതിനായിരം
പത്തീസ്
അ...... അ.... ഒക്ക പഠിപ്പിക്ക്ണ്ട് മ്ഹ് അത്‌ ഞമ്മൾക്ക് പടിയിണ വരെ അവ്ടെ നിക്കാ
പ് ആപ്.. എത്രായാലും ഈ ഇരുവയിനാരംതന്നെ
ആ.. മ്.. മ്
ന്ന്ട്ടോളത് കംപ്ലീറ്റായോ
ആഹ് ഓല്ത് കംപ്ലീറ്റായി
ന്നട്ട് അത്‌മായി റിലേറ്റഡായി എന്തേലും വർക്കെയ്യ്ണ്ടോ?
ഇല്ലാ ഓള് ഇത് വരെ ചെയ്തിട്ടില്ല ഇനി ചെയ്യണംന്നറിണ്ട് ഇത് ജസ്റ്റ് സൈഡായി കൊണ്ടട്ക്കാനാണ്.
ആഹ് ആഹ് ദാ ഞാന് എന്താന്റൊരു ഫ്രണ്ടിന്റെ മാരേജ്ണ്ടായിര്ന്നേ അപ്പോ ആഹ് ആൾക്ക്ങ്ങനെ അതായത് ഇപ്പൊ പൊതുവെ ഭയങ്കര പൈസേണല്ലോ മെയ്ക്കപ്പിന് അപ്പൊ അതായത് ഓൾ ആ ഓൾറെഡി എക്സ്പീരിയൻസായിട്ടുള്ളവർക്കൊക്കെ ഭയങ്കര പൈസല്ലേ അപ്പോ ആളിങ്ങനെ ഇപ്പോ ഫ്രഷറായിട്ട് ള്ള ആള്കളെ ങ്ങനെ നോക്കാണ് അങ്ങനെയുള്ളോര് സ്റ്റാർട്ടിങ്ങിലെന്നെ നല്ല എമൗണ്ട് പറീല്ലല്ലോ. സ്റ്റാർട്ടിങ്ങില് കൊർഞ്ഞ പൈസ പറഞ്ഞിട്ട് പിന്നെ ങ്ങനെങ്ങനെ വൽതാവുന്നൻസര്ച്ചല്ലേ പൈസ കൂടാ ഉം ഉം അപ്പ ങ്ങനെ ഓള് ങ്ങനെ അന്വോഷിക്ക്ണ്ട് ങ്ങനെ ഫ്രഷ് ഫ്രഷേർസ്സാൽകും വേണം ന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യും വേണം അങ്ങൻ തോലെ ഷ്ഷ് സെർചെയ്യാണ്.
ഉം ഉം ഇബള് അത്യാവശ്യ ല്ലോം ചെയ്യ്ണ്ട്.
ആഹ് ആഹ് അപ്പ ങ്ങനെ ചോ എങ്ങനെണ്ട്ന്നറിയാൻ വേണ്ടീട്ട് ങ്ങനെ വിൽച്ചതേനു.
ആഹ് ഏഹ് ഇല്ല
ഉം ഇബൽക്കുംന്നന്നെ ഇങ്ങനെ ചെയ്ത് ചെയ്ത് അയ്ന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇൻസ്റ്റയിലൊക്കെ അപ് ലോഡ് ചെയതാല് പുതിയ വർക്കും കാര്യങ്ങളൊക്കെ കിട്ടുവൊള്ളൂ ല്ലേ ഊം
വേറെന്താ കൊഴപ്പൊന്നില്ല വേറേ എൻ ന്റെ അറിവില് ആരുല്ല പിന്നെ അവിടെ കൊറെ ആൾക്കാര് പഠിച്ചാൻ വന്നീനു അങ്ങനെ പിന്നെ യിട്ട് കൊറച്ച് കമ്പനിണ്ട്
മ്മ് അന്റെ ഒരു ഫ്രണ്ടിന്റെ താത്ത് ഇങ്ങനെ പഠിച്ചിട്ടില്ലായിനോ കൊറേ മുമ്പ് ഇണ്ട് ഇജ്ജ് കൊറേ മുമ്പ് പറഞ്ഞിണ്ടാ രുന്നു ആരെ കൂടേ ഏഴാം ക്ലാസിൽ പഠച്ചാ കുട്ടിയേ ഓളെ താത്ത ഓള്ങ്ങനെ പോയിട്ട് ഇങ്ങനെ വർ തൊടങ്ങിയെന്ന്ആഹ് ആളിപ്പോ അത്യാവശ്യൊക്കെ വർക്കൊ ക്കെണ്ടാവൂല്ലേ
ആഹ് അത്യാവശ്യത്തിന് ഇണ്ടാവും
ആഹ് ആഹ് പിന്നെ എന്തായാലും കൊറച്ച് റേറ്റ് ഉണ്ടാവുല്ലേ മ്മ് ഇവൽക്ക് എന്താ വെച്ചാല് അറിയോ മേക്കപ്പ് ആർട്ടിസ്റ്റ് വേണാനും എന്നാ നല്ല പൈസ അയ്ന് ചെലവാക്കാന് ആവൂല്ല
ആഹ് ഇപ്പം നല്ല റേറ്റ് ആണ് അതാണ് പിന്നെ പ്ര
മ്മ് മ്മ് പിന്നെ മൈലാഞ്ചിയും കാര്യങ്ങളൊക്കെ ഓളിടോ
ആഹ്
മ്മ് അപ്പൊ മേക്കപ്പ് ആർട്ടിസ്റ്റും എന്നാ
ആഹ് ഒക്കെണ്ട് മ്മ് കോണും മൈലാഞ്ചി കോണും ഓളന്നെ ഉണ്ടാക്കണ്ട്
ആഹ് ആഹ്
മ്മ്
എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിന് ഓളിങ്ങനെ ഗവൺമെന്റിന്റെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒരു മേക്കപ്പ് കോഴ്‌സ് ഉണ്ടാരുന്നല്ലോ പത്ത ലക്ഷം ക പറഞ്ഞേ പാണ്ടിക്കാട് വെച്ച് കടന്നീനോ
ആ
അവളായില എങ്ങനെ ചേർന്ന കണ്ട് പിന്നെ ഇങ്ങനെൊ ഒരു പേജൊക്കെ ഉണ്ടാക്കി് ഇപ്പോ ചെറിയ രീതിൽ വർക്ക് ചെയ്യണ്ടി തോന്നുന്നുണ്ട് ആ തുണയാൾ ചവിട്ടലി ഞാൻന്ത്ബ കൊടുതണിക്കന്ത ഉം അപ്പൊ ഉള്ളത് വർക്കില്ല ഇഷ്ടമായില്ല അ അപ്പൊ ഞാൻ അവളോട് പറഞ്ഞ അവളോട് പറഞ്ഞ കുഞ്ഞ ക്ക ചെയ്തു തരും
ആഹ ചെലോലത്തരി ഇത്ണ്ടാവൂല ഇബള് ചെയ്ത് പിക്കാൻ അയച്ചാറുണ്ട്
ആഹ എത്ര പഠിച്ചുന്നുള്ളതല്ല ചെല ക അയിനൊ ഒരു കഴിവുണ്ടാാവും ആ
വർഷ
ആഹ ശ ചട്ട പിന്നെ
പിന്നെ വേറെല്ല വേറെന്താ കേക്കുന്നില്ല ഏ
അങ്ങനത്തെ കോഴ്സ് എന്തെങ്കിലും പഠിക്കാൻ നോക്കിിക്കൂടെ
ആഹ നോക്കണം
ഉം
അത് റൈറ്റും അങ്ങനെ കൊറച്ച ഇതുണ്ട്
ഉം
ഉം
നല്ല സ്കോപ്പ്ുണ്ട് പക്ഷെ എല്ലാവരും അെ ഇറങ്ങണം പ്രശ്നം അപ്പൊ അതിന്റെ ഡിമാൻഡ് കുറയും
അല്ല അയി്മ ഇതാക്കിയ നല്ലോ കിട്ടണ്ട്
ആ
അയിന്ന് അത് വല്യ ആ വല്യ പണിയില്ല പക്ഷെ ഐഡിയ ഉണ്ടെങ്കി എല്ലാം കിട്ടം ചെയ്യും ഉ
ആഹ ഉം പിന്നെ എന്റെ അറിവിൽ അങ്ങനെ ആരെലൊക്കെ ഉണ്ടെങ്കി പറയണ്ടോ
റി പിന്നെ ആരുുല്ല ഞാൻ നോക്കിട്ട് പറയണ്ട്
ഉം ഉ
ഉം എന്താണ് എൻഗേജ്മെന്റ്
അത് രണ്ടാഴ്ച കായിട്ടാ
ആഹ
ഉ അ പോല ഇപ്പ തനങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ട്ിക്കുകയണ വല്ലാണ്ട്ിങ്ങനെ പ്രൈസ ഇല്ലാത്ത ഒരാള് നല്ല രീതിൽ ഇങ്ങനെ സെർച്ച് ചെയ്യണണ്ട് ഉ
ഉ
പിന്നെ വേറെ എന്തൊക്കെയാ
വറെ കൊഴപ്പന്നില്ല
ചോറയ കഴിഞ്ഞോ
ഏ അല്ല
ഉം കൈിക്കാന പ്രോ
ഇങ്ങ്ള്ഴിസോ
ആഹ
ആഹ
എന്താ കൂട്ടാ മീൻ പൊരിച്ചതാ
ആഹ
ഉഹ
ഉം
മയണ്ടാവോ
ഏ അല്ല അങ്ങ
ഊം ഇതങ്ങനെ തുറക്കല് ഇല്ല ഇപ്പ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വെൽ വെയിലല്ല മഴ പോയിട്ട് ഇങ്ങനെത് വെളിച്ചം വെച്ചണം
ആ അങ്ങനെ എവിടെുണ്ട്
ഉം ഉം
മഴയില്ല വെയിലുംല്ല അങ്ങനത്തെ ഒരു ക്ലൈമറ്റ്
ഉം
ഉം
കുട്ടിയ ഉറങ്ങിയ അനിയൻ
ഓന ഉറങ്ങിട്ടില്ല ആയിക്കോടി നടക്കണ്ടായിന് ഫുഡ അഴച്ചിട്ടില്ല ആഹ ചല ദിവസം
ആഹ
ഉം ഏ ഇല്ല
ഉം ഉഞ്ഞ കഴഞ്ഞാ വൈകുന്നേരം നേരത്തെ ഉറങ്ങേണ്ടരല്ലേ
ആഹ
ഇഷ ദുകാന ർക്കിച്ച
ചില ദിവസം പിന്നെ വൈകുന്നേരം ഇറങ്ങും ആഏ
രണ്ടും കൂടെ ഭയങ്കര വയക്കാണന്ന് പറയാ
ആഹ
ഉം
പി ക്ലാസ്ില്ലല്ല ഒക്കെ പരിയണ്ടാവല്ലോ
ഉം
ഉം
വേറെന്താ
വേറെന്താ ഇയപ്പന്നില്ല
ഉം ഇപ്പൊ നാ സ്കൂൾ ഉണ്ടല്ലേ
ആഏ
ന്താ മതർ സ്കൂറിന്റെ തലവേദന
ആ
മദർസ്സ് ലീവാക്കാ വേണ്ടിട്ട് തലവേദന ഉണ്ടായിന്നേ
ഏ അത്യാവശത്തിനൊക്കെ
ഉം
അല്ല ഹന്നാ ഹാർട്ടിസ്റ്റ് എങ്ങനെ നോക്കണല്
എന്നെ ആർട്ടിസ്റ്റ് തന്നെ വല്ലാണ്ട് പൈസകാത്ത രീതി ല് ഇങ്ങനെ കുറഞ്ഞ എമൗണ്ടില് ചെയ ണ്ടോന്ന്ക്കറം ഉണ്ടോന്ന് ചെക്ക് ചെയ്യണ്ട്
ആഹ്
ഉം
ഉം
ഇജ് മയിലാഞ്ചി ഇടുല്ലോല്ലേ
പിന്നെ
ഉം
ഉ
വേറെയൊന്നുല്ലല്ലോ
ഉ
ഉം അത് ഒന്നനേഷിച്ചു നോക്കുട്ടോ അങ്ങനത്തെ ആരെലും ഉണ്ടോന്ന് ഉണ്ടെങ്കിൽ എന്റെ നമ്പറ് ഒന്ന് ഷെയർ ചെയ്താ മതി വാട്സആപ്പില് ഞാൻ കണക്ട് ചെയ്തു നോക്കാം
ആഹ് ഓക്കെ രണ്ടിന്റെ നോക്ക് ഹന്നന്റെ നോക്ക് അനാവരുമ്പോ മേക്കപ്പിന്റെ നോക്കണ്ടേ
ആഹ് ഓക്കെ ഓക്കെ ശരി
ആഹ്